ഹലോ
തന്നില്ലേ
ആ കേൾക്കാം അവ്ടെ കേൾ ക്ക്ന്നുണ്ടോ
ആ ഉണ്ട്
സുഖാണോ പിന്നെ?
പിന്നെ സുഖാണ് കൊഴപ്പൊന്നുല്ല.
കൊഴപ്പൊന്നുവില്ല പിന്നെ സിനിമയൊക്കെ കാണുവോ?
സിനിമ കാണ
എന്താ? പറഞ്ഞത് കേട്ടില്ല.
സിനിമ കാണി സിനിമ കാണാൻ ഇഷ്ടല്ല.
ഇഷ്ടല്ല. ആഹ് കേട്ടു കേട്ടു. പിന്നെ എന്താ ഇഷ്ടം?
എനിക്ക് എനിക്കങ്ങനെ ഇഷ്ടല്ല പ്രത്യേകിച്ചങ്ങനെ വേറെ ഇഷ്ടൊന്നുല്ല ഏ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കും ചെല പാട്ടുകള് നല്ല മാപ്പിളപ്പാട്ടുകളൊക്കെല്ലേ
സ്പോ ആ സ്പോട്ടിഫൈല് കേൾക്കോ അതോ യൂട്യൂബി കേക്കോ?
ആ അത്
പിന്നെ മക്കൾക്ക് എന്ത് ചെയ്യണതാ രിയം
മക്കൾക്ക് കൊറേ കളിക്കണം അത്രന്നെ ഒരു ഫുട്ബോൾ കളിയുണ്ട് സ്കൂള് പൂട്ടിയെ മുതല് തൊടങ്ങിയത് ഫുട്ബോള് കളിക്കാൻ നല്ല താല്പര്യ. അതന്നെ രാവിലേം വൈകീട്ടും അതന്നെ അവര് കളിയന്നെ
ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ട് ഒണ്ടോ?
ആ ഒണ്ട് വൂടിന്റെ തൊട്ട് മുന്നിലുണ്ട് ഗ്രൗണ്ട് ണ്ട് അയിലാ കളി
ഫുട്ബോള് കളിക്കാന് സ്കൂളിലെ മത്സരങ്ങൾക്കൊക്കെ പോവോ?
പിന്നെ മക്കക്ക് എന്തൊക്കെയ ഇഷ്ടം പഠിക്കാൻ താൽ പര്യണ്ടോ?
ആഹ് പഠിക്കാനും താൽപര്യോണ്ട് പിന്നെ ഇങ്ങനെ എ ഡാൻസ് അങ്ങനത്തെ പരിപാടിക്ക് കൂടാൻ ചെറിയ മോനിക്കിഷ്ടാണ് സ്കൂളിലൊക്കെ എന്തെങ്കിലും പരിപാടി എന്ത് പരിപാടിക്കും അവൻ കൂടും ഇ ഡാൻസ്ന്നല്ല വേറെ അങ്ങനെ ക്വിസ് പ്രോഗ്രാമ് അങ്ങനത്തേനൊക്കെ കൂടും.
എല്ലാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുക്കും അപ്പോ അല്ലേ
ആഹ്
ഡാൻസ് പൊറത്തെവിടേലും പഠിക്കാൻ പോകുന്നുണ്ടോ അതോ സ് കൂളിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നെ ആന്നോ?
സ്കൂളിലിങ്ങനെ മാഷ് വന്നിട്ട് പഠിപ്പിക്കും അങ്ങനെ പൊറത്തുപോണൊന്നുമില്ല
ഇല്ല ഏതൊക്കെ ഡാൻസാ അവൻ പട് ഏ ഏതൊക്കെ ഡാൻസാ പങ്കെടുക്കുന്നത്?
പ്പത്തെ ട്രൈൻ്റ് പാട്ടോളില്ലേ അതിന്റെക്കോരോ ഡൻസോള് അതൊക്കെ തന്നെ.
അല്ലാതെ കോൽക്കളി അങ്ങനത്തേനൊന്നും പോ
ഇല്ല ആ ദഫ്മുട്ട് അങ്ങനൊക്കെ പോവും. ആ ദഫ് മുട്ട് ഫ്ലവർ ഷോ അങ്ങനൊക്കെ ഉള്ള പരിപാടി നോക്കാൻ. അവിടത്തെ നോക്കുമ്പോഴാക്കെ എന്താ താല്പര്യം?
ഞാൻ മാരീഡല്ല.
ആ അതെ ഓ എന്താ പഠിക്കണു? ഡിഗ്രിയാ ഓ
ഞാൻ കൊച്ചുമക്കളെ പഠി പഠിക്കുന്ന ഡി എൽ എഡ് കഴിഞ്ഞു അതായത് ടി ടി സി കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക
അതെ എങ്ങനെ കുട്ടികൾക്കൊക്കെ ട്യൂഷനൊക്കെ എടുത്ത കൊടുക്കാറുണ്ടോ
ആ വീട്ടില് രണ്ട് മൂന്ന് കുട്ടികള് വരും
ആഹ ഞാ ചെറിയ മക്കളോ അതോ വലിയ മക്കളോ
ചെറിയ മക്കള് ഞാൻ ഏഴ് വരെ പഠിപ്പിക്കുന്ന പിള്ളേരെ എടുക്കും ഏഴ് വരെ പഠിക്കുന്ന
ഓൺലൈന ഒക്കെ ക്ലാസ്സ് എടുക്കുന്നുണ്ടോ
എന്തുവാ
പിന്നെ മൊബൈല് വഴിയക്ക ക്ലാസ് എടുത്തൊടുക്കും ന്നോൻ-
ഇല്ല മൊബൈല് വഴി ഞൻങ്ങനെ ക്ലാസ് എടുത്തിട്ടില്ല എനിക്ക് അതിനെ പറ്റി വലിയ പരിചയ ഇല്ല ഏതൊക്കെ ആപ്പിലാ എടുക്കേണ്ടെന്നും അങ്ങനെ അറിയത്തില്ല ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു കുട്ടിക്ക് ഒരു സ്റ്റുഡന്റ് എന്ന രീ- ഇതിരു ടീച്ചറമ്മാര് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന പക്ഷെ ഞാൻ അങ്ങനെ ഒരു ഇതിലും ചേർന്നട്ടില്ല ഞാൻ വീട്ടില് ട്യൂഷൻ എടുക്കത്തേള്ളു
അയ എന്തു പറഞ്ഞാ കേട്ടില്ല
പിള്ളോരൊക്കെ എങ്ങനെ ഇണ്ട് ട്യൂഷന് വരുന്ന മക്കളൊക്കെ പഠിക്കാനൊക്കെ
പഠിക്കാനക്ക ഉഷാറാ കുഞ്ഞ് മക്കളായണ്ട് പിന്നെ സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്ന ഒണ്ട് കുഞ്ഞുമ്മക്കൾക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയത്തില്ല അതേ ഉള്ളൂ കൊറച്ച്പ്പാട് ബാക്കി കൊഴപ്പൊന്നു ഇല്ല
അങ്ങനെയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മലയാളം നിശ്ചയം ഇല്ലെങ്കിലെ എന്റെ മൂത്തമോൻ അങ്ങനെയായിരുന്നു സിബിഎസ്ഇ ആയിരുന്നു, മൂന്നാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് നാട്ടിലെ സ്കൂളില് കൊണ്ടുവന്നു, പക്ഷെ ആൾക്ക് മലയാളം കോ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
മലയാളം വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാ ചിഹ്നങ്ങളൊക്കെ ചേർത്ത് വായിക്കാന്
ഇവിടെ അങ്ങനെ തന്നെയാണ് ഇന്ന് ഇപ്പൊ ചെറിയ മോനെ സി ബി എസ് സി ആയിരുന്നു അവന് ഞാന് കെ ജി മാത്രം സി ബി എസ് സി കൊടുത്ത് മറ്റേത് സാധാ സ്കൂളിൽ കൊടുന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തു, അവനെ കൊഴപ്പല്ല പഠിക്കാന് മലയാളം പഠിക്കാനൊക്കെ ഓന് നല്ല ഉഷാറാണ്.
അല്ലെലും സി ബി എസ് ഇല് കെറെ കാര്യങ്ങൾ ഒത്തിരി പഠിക്കാനുണ്ട് പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്ക് താങ്ങാവുന്നതില് അപ്പുറം ഒണ്ട് പഠിക്കാൻ
എല്ലാം പഠിപ്പിക്കും സി ബി സിലാകുമ്പോ പുസ്തകങ്ങളും മാത്രം ഒറപ്പുള്ള മാത്രം ക്വസ്റ്റ്യനോള്ളല്ലോ എക്സാമിനൊക്കെ വരാറ്
ആന്ന്
ഉം
മക്കൾ ട്യൂഷന് പോന്നുണ്ടോ ഇല്ല ഞാൻ കെടന്നില്ല എൻ ഞാ ഇങ്ങനെ ഓരോ ബുക്ക് വായിച്ചോണ്ടിരുന്നേത് ഞാനിപ്പം പ്രേമനഗരങ്ങൾ ബിനീഷ് പുതുപ്പണത്തിന്റെ വായിക്കാൻ തുടങ്ങിയതേള്ളായിരുന്നു കുറച്ച്
അത്ങ്ങേ എവിട്ന്ന പുസ്തകങ്ങള് കിട്ട ഇങ്ങളെ പൊറത്ത്ന്ന് വേടിക്കോ
ഞാൻ ഞാൻ വേടിക്കല്ലേ ഞാൻ കോളേജിൽന്ന് എടുക്കും എനിക്ക് കോളേജിൽ ലൈബ്രറി ഉണ്ടല്ലോ
ആഹ എല്ലാ തരം പുസ്തകം വായിക്കാൻ പറ്റും
ആദ്യം മക്ക കുട്ടിക്കെ ഇങ്ങനെ കൊണ്ടന്നെന്നിനി ട്ടോ സ്കൂളന്ന് പുസ്തങ്ങള ഇപ്പോ കുട്ട്യാളും കൊണ്ടര്ണില്ലേ ഇപ്പൊ അവർക്ക് അവിടന്ന് തന്നെ അല്ല സ്കൂൾ ഉണ്ടെങ്കിൽ തന്നെ അവിടന്ന് വായിക്കാനുള്ളല്ലോ കൊടുക്ക അപ്പൊ ഇങ്ങനെ വീട്ടക്ക് വറ്റൻ കൊടുക്കണല്ലേ
അല്ല സ്കൂളുകളിലും വീട്ടിൽ കൊണ്ടുവരാൻ കൊടുക്കുവല്ലോ ലൈബ്രറിന്ന്
അല്ല ഇപ്പൊ കൊടുക്കല്ലേ അപ്പൊ അവിടെ ഇരുന്ന് വായിക്കയാണ് ഇങ്ങട് വീട്ട്ക്ക് കൊണ്ടര്ണില്ല
എനിക്കൊന്ന് കൊച്ചു പിള്ളേര് കൊണ്ടുപോട്ട് പിന്നെ തിരിച്ച് കൊണ്ട് കൊടുക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ നിർത്തലാക്കിയത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കൊടുക്കു ആയിരുന്നു
ആഹ അന്നൊക്കെ ഇണ്ടായിരുന്നു ഇപ്പഴല്ലേ ഇനി മക്കള് പേടിച്ച് വരയാന്ന് പറയില്ലട്ടോ അവര് വായിക്കേണ്ടിരിച്ചിട്ട് അവര് പേടിക്കാതെ പോരാ തോന്നി. എന്താ അറിയത്തി പിന്നെ വീട്ടിലാ വീട്ടിലാരാ ണ്ട്
വീട്ടിലു അമ്മ അത്ത പിന്നെ രണ്ടനിയന്മാരുണ്ട് പിന്നെ ഞാനുണ്ട്.
അവന്മാരൊക്കെ പഠിക്കാ?
ആ അവര് എഞ്ചിനിയറിങ്ങിനും പോളിടെക്നിക്കിനും പഠിക്കുവ.
അവിടെ ആരൊക്കെയുണ്ട്?
ഏ ഞാനും രണ്ടു പിള്ളേരും ഹസ്ബൻ്റും ഉമ്മയുണ്ട്
ഹസ്ബൻഡിന് എന്താ ജോലി?
ന്നെ തമിഴ്നാട് സോഫ കമ്പനീ വർക്ക് ചെയ്യണു സോ ആ സെക്കാൻ കമ്പനിയില്ലേ
ആ അറിയ അറിയാം. എൻ്റെ വാപ്പയ്ക്ക് ഈ കർട്ടന്റെ ഒക്കെ ബിസിനസാ.
അതെ.
ആ സോഫ കൊണ്ടുപോകത്തില്ല പക്ഷെ ബെ ബെഡൊക്കെ കൊണ്ടുപോയി വെക്കും.
ആഹ്
തമിഴ്നാട് കർണാടക പിന്നേ കേരളത്തിലൊക്കെ.
അപ്പൊ വല്ലപ്പോഴുവേ ഇവിടെ വരത്തൊള്ളൊ?
ആഹ് രണ്ടു മാസോക്കെ കൂടുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് പെരുന്നാള് അവിടെ പ്രത്യേകിച്ച് ദിവസം വരുമ്പോ അങ്ങനെ വിഷു അങ്ങനൊക്കെ വരും.
പൊങ്കലിനൊക്കെ വരുവല്ലേ.
പൊങ്കലിന് വരില്ല പൊങ്കലിന് അവിടെ നല്ല കച്ചവടോക്കെ ഒള്ള സമയങ്ങളല്ല പൊങ്കല് വരൂല്ല അപ്പൊ അവിടെ നിക്കും. ഇപ്പനി പെരുന്നാക്കു വരും പെരുന്നാളല്ലെ അടുത്താഴ്ച്ചാ.
ആ അ
അപ്പവരും അപ്പ വരും അവിടോക്കെ എങ്ങനെ പെരുന്നാളൊക്കെ നല്ല ആഘോഷങ്ങളൊണ്ടാവോ?
ഇവിടെ പെരുന്നാളിനെന്ത് എൻ രാവിലെ പള്ളീ പോവും പിന്നെ ഫുഡ് വെക്കും പിന്നെ ഉച്ചക്ക് ബന്ധുക്കളുടെ വീട്ടി പോവും. അല്ലെങ്കി എവിടേലും കറങ്ങാൻ പോവും അങ്ങനൊക്കെയുള്ളു. അവിടെയോ?
പെരുന്നാക്ക് പറഞ്ഞാൽ പത്തിരുപതെണ്ണം ദേ പള്ളീ വെച്ച് അറക്കും. എന്നിട്ടന്ന് എല്ലാ വീട്ടുകൾക്കും ഇങ്ങനെ വിതരണം ചെയ്യും പരിപാടി.
ആഹ് അത് ഇവിടെയുണ്ട് അത് ഉച്ചയാവും കിട്ടാന് കാരണം ഇവിടെ ഒത്തിരി പത്ത് രണ്ടായിരം വീടുള്ളതുകൊണ്ട് എല്ലാർക്കും അറത്തൊക്കെ വരുമ്പോഴത്തേനും ഉച്ചയാകും ഇവിടെ.
പ്പൊ വൈകുന്നേരാവും രാവിലെ അറത്ത വൈ ആഹ് വൈകുന്നേരാവും ഒരിരുപത്തിരണ്ടെണ്ണം ഒണ്ടാവും ഒരു പള്ളിയില് അറക്ക പെരുന്നാളും.
പിന്നെ വേറെ പരിപാടിയൊന്നുവില്ലേ അന്ന്?
ഏയ് അന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയോന്നുവില്ല. പിന്നെ പെരുന്നാളാണ്ന്റെ തലേ ദിവസം കുട്യോളിങ്ങനെ റോട്ട്കൂടെ ഇങ്ങനെ പടക്കം പൊട്ടിച്ചിട്ടും അവരിങ്ങനെ തെക്ക്ബീർ ചൊല്ലിട്ടും അങ്ങനുണ്ടാവും. ക്ക പരിപാടിയവിടെ.
ഇവിടെ അങ്ങനെ പടക്കം പൊട്ടിക്ക് ഒന്നുവില്ല് ഒന്നുവില്ല.
ആഹ്
തക്ബീർ ചൊല്ലും അത് രാ വൈകിട്ട് രാവിലെ ചൊല്ലും ആ പള്ളിയില്.
ആഹ് വൈകുന്നേരം കുട്ടിയോള് ചൊല്ലും. പിന്നെ ആദ്യൊക്കെ മൈലാഞ്ചിയക്കെ ഇട്ടിരുന്നു ഇപ്പൊ പിന്നെ അതൊന്നുമില്ല പെരുന്നാളാ
മൈലാഞ്ചി വരക്ക അറിയാവോ? അതോ അരച്ചിട്ടിടുവോ?
അരച്ചിട്ടൊന്നും ഇടൂല ഇപ്പൊ എല്ലാരും കയ്യുമ്മേടാനൊക്കെ വെരലുമ്മെ ഒക്കെ ഇടനിപ്പങ്ങനെ മേടിക്ക ചെയ്യാ. ഇവിടെയുള്ള തന്നെ
ആഹ് എന്നാ കൊൽസ് വേടിക്ക
കെട്ക്ക അവിടെങ്ങനെ ടൗൺ ഏരിയയിലാണവോ
ന്
ടൗണി
എന്റെത് ന അല്ല ഗ്രാമപ്രദേശത്താ
അതെ ഉം
ശരി എന്നാ പിന്നെ വിളി ക്ക്യാവേ